ഹലോ
ആഹ് കേക്കുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷങ്ങൾ സുഖണോ
ആഹ് സുഖം തന്നെ ഇതാ പ്പൊന്നും മഴില്ലാതെ കൊണ്ട് രക്ഷപ്പെട്ടു
അതെ ഇന്ന് പിന്നീ മഴ കുറവാണ് ഇന്നലെലും ഭയങ്കര
പക്ഷെ രാവിലെ ഒന്ന്ങ്ങനെ പെയ്തരുന്നു എന്താ അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നും മഴയാണെന്ന് ഇപ്പൊ ഇന്ന് മഴയില്ലല്ലോ വെച്ചിട്ട് കു കുട്ടിയോളൊക്കെ പൊറത്തേക്ക് പോയിനാ
ഉം ഈടെ ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല ഈടെ ഫുള് ചെറിയൊരു ചാറ്റിൽ മഴ പോലെ ഉണ്ടായിരുന്നു ചെറിയ അങ്ങനെ പൊടി പൊടിയായിട്ട് അങ്ങനെ മാത്രം ണ്ടായിരുന്നു മഴയായിട്ട് അങ്ങനെ പ പെയ്യാത തുകൊണ്ട് നല്ലതെന്ന അവുകൊണ്ട് യൂണഫോമെല്ലാം ങണങ്ങി കിട്ടി ല്ലെങ്കിൽ നാ
ആഹ് ഇന്ന് കൊറെ എന്ത് തുണികളൊക്കെ ഒണങ്ങിട്ടുണ്ടാവില്ലേ
പിന്നെ ആ ചായ കുടിച്ചു നിങ്ങളോ
ആഹ് ചായ കുടിച്ച് എന്താ ചായക്ക്കടി
ചായക്ക് കേക്ക്
ആഹ് ആഹ് ഞാ ഞങ്ങള് എന്തൂര് കേക്ക് പോലത്തെ സാധനം തന്നെയാണ് ഭയങ്കര ബലം ഇണ്ടായിരുന്നു.
ആഹ് അത് ബേക്കറി ഐറ്റംസ് തന്നെയാ
ആഹ് ബേക്കറി ആഹ് ബേക്കറിന്നെ ഞാനങ്ങനെ ഫുഡ്ഡ് ന്നും അങ്ങനെ ഇണ്ടാക്കൊന്നുല്ല വൈന്നേരത്ത് നാല് മണിക്ക് ബേക്കറി ഇതാക്കും പിന്നെ എന്തരിയാ ഞങ്ങള് മൂന്ന് നേരം ഫുഡ് ണ്ടാക്കണേ
ഓഹ് അങ്ങനെ ആഹ് അപ്പൊ ങ്ങക്ക് ഏചിമാരുണ്ടവുവയിരിക്കുല്ലേ
അപ്പൊ എന്തറയ ഹസ്ബന്റ് പൊറത്തന്ന് ഭക്ഷണം കഴിക്കില്ല ഓലു ഓട്ടോ ഓടിക്കാ അവര് വന്ന് കഴിഞ്ഞാ എന്താ ഇവിടെന്ന് തന്നെ കഴിക്ക
ആഹ് അങ്ങനെ ആഹ് പിന്നെ നിങ്ങൾ ന്തേൽ പോയി
പിന്നെ ആട്ത്തെ എല്ലാം നിങ്ങൾ കണ്ടിണ്ടയ്നു ആ ആവിടെ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെ ഞാൻ നിങ്ങളെ സ്റ്റാറ്റസിൽ കണ്ടണേനു
എ
അതെങ്ങനെയാന്ന് ആ ഓഫീസ് എല്ലാം എങ്ങനെയാ
ഓഫിസ് സാ ത ങ്ങനെ കൊറച്ചൊക്കെ ചെറുത് ചെറുത് പറഞ്ഞ എന്താ ഇപ്പൊ ഈ ഇതില്ല ഏഹ് ആപ്പ് ഡെവലപ്മെന്റ് അങ്ങനത്തെക്കെ ഇതാക്കാണെങ്കി അതിന് ഒരു റൂം പിന്നെ സാറിന് ഇരിക്കാനും പിന്നെ അതുപോലെ വേറെ എന്താ പറയാ ആൾക്കാര് വന്ന് സംസാരിക്കാനു വേണ്ടിട്ട് കേറി ചെല്ലുമ്പോ തന്നെ ഒരു ഇത്
ഓ വേറെറൂ അപ്പൊ മേലെല്ലേ ഓഫീസ് വരുവാടാ ഈ മണ്ണാർക്കാട്ന്ന് പറഞ്ഞ സ്ഥലത്ത്
അവിടെ കൊറെ ഓഫീസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടത്തല്ലേ. ഉ
ഓ അങ്ങനെ ആഹ്
ആഹ് പിന്നെ ഇത് എന്താ പറയാ ഇപ്പൊ ഞാന് വീഡിയോ എടുത്തത് എന്താ വേറെ റൂമിലായിരുന്നു
ഓഹ് അങ്ങനെ ആഹ് പിന്നെ
ഒന്നാമത്തെ കാര്യം സാറി ഇതാണ് ഫോട്ടോഗ്രാഫറ ആാണ് അപ്പൊ അതിന്റേതായരി ഇതാണ്
ഓ അങ്ങനെ ആഹ് അപ്പോ കൊറേ ആളുല്ലേ ആട ഇത് ആട വർക്ക് ചെയ്യുന്നേ
ഇല്ല ഇല്ല കൊറെ ആൾക്ക ആൾക്കാരൊന്നുല്ല വർക്ക്പ്പ മൂന്ന് നാല് ആൾക്കാര് ഒക്കെ തന്നെ വർക്ക് ചെയ്യണ്ള്ളൂ
ഓഹ് ഈശ് ചച്ചിയൊന്നും ഉണ്ടായിട്ടില്ലില്ല ചച്ചിയ എല്ലാം ഇതിന്റെ നീന്ത തന്നെ ആളഞ്ഞല്ലേ അല്ലെ
പക്ഷെ റിൻഷദ്ണ് അവള് വേറെ സ്ഥലത്തുള്ള അളപടെ ഉള്ളല്ല അവൾ എന്താണ് അന്ന് ഓഫീസ് തോന്നുന്നു
ഓ അന്ന് നിങ്ങള്‌ ഉള്ളേരെ ഓൾ അവൾ വന്നിട്ടില്ല ആടെ
ഇല്ല ഇല്ല അവള ഇവിടെള്ള ആളല്ല
ഓഹ് അങ്ങന ആഹ്
ഉം
പിന്നെ പിന്നെ അതന്ന ഇന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പിന്നെ പ്രശ്നമാക്കിക്കൊള്ളണേ അത നിങ്ങള് ചോയ്ക്കാണ്ട പോയിന് ഓഹ്
പോയത് ഹസ്ബന്റിന് കൊഴപ്പൊന്നുല്ല അവർക്ക് എന്താ റയാ ഇത് ചെയ്യണയ്ല്ല ഇപ്പൊ ഞാൻ മൂന്നാല് വർഷ ആയല്ലോ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് വർക്കൊ ഒക്കെ നോക്കുണു
ഓഹ് ഓഹ് ആഹ് അങ്ങനെ ആഹ്
ആ പക്ഷെ ഒന്നും പൈസൊന്നും കിട്ടിയിട്ടില്ല ചിന്തയിൽ വന്നതിന് ശേഷാണ് എനി എന്താ ക്യാഷ് കിട്ടാന്ന് പറയാ അതിനു ശേഷാണ് ഓരോ വർക്ക നിന്ന് ഇങ്ങനെ ക്യാഷ് കിട്ടാനുള്ള വർക്കൊക്കെ കിട്ട കിട്ടൻ തുടങ്ങി
ഓ അങ്ങനെ ആഹ.....
ആഹ അതില് എന്താ ഈ വീ.... വീഡിയോ.. ഫുള്ള് മൊത്തം വൈറലായി
ആ് ആ് അതെല്ലാടി എല്ലാ എല്ലാവാരും സ്റ്റാറ്റസും വെക്കുന്നല്ലേ അപ്പൊ എല്ലാവരും വൈറലിന ആാവല്ലേ....
ആ എന്താ അമ്പത് അമ്പത്തഞ്ച പേർ ഇവിടെ വർക്ക് ചെയ്യണ ആൾക്കാരുണ്ട് അപ്പൊ ഇവരൊക്കെ സ്റ്റാറ്റസ് വെച്ചപ്പോ ഇത് ഫുള്ളും കണ്ടില്ലേ അയ്ല്ന്റെ‌ നാത്തൂന് കണ്ടു
ഓ
അവൾക്കത് പറ്റിയില്ല അവള് ഓ വീട്ടിലിരുന്ന് സ്റ്റാറ്റസ് വെച്ചിട്ട് അവൾക്ക് ഓഫീസ് ജോലി കിട്ടി അങ്ങനെ അങ്ങനെ വന്നിട് വീട്ടിൽ എന്താ ഹസ്ബൻറിന്റെ വീട്ടുകാർക്കാണ് പ്രശ്നം അല്ലാത ഹസ്ബൻറിനല്ല അപ്പൊ അവര് അവര്ടെ മുന്നിൽ ഇതാകാൻ വേണ്ടീട്ട് എന്താ ഗ്രൂപ്പ് ഉപ്പന്നൊക്കെ ലെഫ്റ്റ് അടുപ്പിക്കും അങ്ങനെ ഇതൊക്കെ സിമ്മൂര ഇതൊക്കെ ചെയ്തുഏഹ് എന്നിട്ട് പക്ഷെ എനിക്ക് ഈ സിമ്മും ഫോൺന്നെ തരൊക്കെ ചെയ്തു.....
ഓ അങ്ങനെയന്നെന....
എന്റെ കയ്ൽ നിന്ന് ഫോണ് സിമ ഒക്കെ മേടിച്ചു ആ അതില് ഞാന് രണ്ടു ദിവസ...... ന്നും മുണ്ടിയതൊന്നുമല്ല എന്താ പറയാ ഇനി അവര് വേറെ സിമ്മ എന്തൊക്കെ ചെയ്യാച്ച അങ്ങനെ...... തിയേറ്റർ വിചാരിച്ചോ.... അപ്പൊ നോക്കിയപ്പോ അവര് പിന്നെ എന്താ പറഞ്ഞ ഞ് പാവല്ല ച്ചിരി.... തരിന്ന് പറഞ്ഞിട്ട് തന്നു പക്ഷെ അവര് ഫോൺ ചെക്ക് ചെയ്യൊക്കെ ചെയ്യ.... അപ്പ ഞാനപ്പൊ എന്ത് ചെയ്തു ഞാന് വേറെ നമ്പറിൽ അങ്ങനെ ഇതാക്കിട്ട് എടുത്തി അപ്പൊ....... പുന്തൊക്ക കാര്യങ്ങളൊക്കെ......
ഓ ആ വശ ഇപ്പോഴേത്തെൊ..... ക്കാല സിമ എടുക്കാനും വലിയ ബു ദ്ധിമുട്ടൊന്നുല്ല ആര് സിം കൊണ്ടു പോയാ ലും ല്ലേ......
ആഹ എന്താ പറയാ ഞാനൻ പോയിട്ട് മേടിച്ചു എക്ക് പനിണ്ടായിരുന്നു അപ്പൊ ഹോസ്പി...... ഹോസ്പിററലിപോയപ്പോ് എന്താ..... അവ ര് ന്താ റയാ ഇന്ന ഹോസ്പിറ്റല ആാക്കിട്ട് അവര് പോയി ട്രിപ്പ് പോയി. അപ്പൊ ഞാൻ വേഗം ഞാൻ പോയിക്കൊളാ റഞ്ഞട്ട് ഞാൻ വേഗം. എന്താ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ട് ഫോണ് കടയിൽ പോയിട്ട് സിം മേടിച്ചുർന്നിട്ട്...... അവിടെ നിന്ന്ന്നെടീച്ച...... ഈ കുട്ടിയോട് ഞാനും എങ്ങനെ ഇതൊക്കെ ചെയ്യാ ചോദിച്ചിട്ട് അവളൊക്കെ പറഞ്ഞന്നു.
ഓ ആ...... ഇതാ അവര് ഇട്ടേരുല്ലേ ആ സിം ന്റ് പിടിയിലുള്ള ആള ന്നെ ഇട്ടുേരുല്ലോ അപ്പോ....... പ്രശ്ന ഇല്ലാലോ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ആഹ......
നമ്മുക്ക് പത്തു... ങ്ക്യയ കിട്ടണത് നമ്മള എന്തിനും ഇല്ലാതക്കണുന്നത് ഇപ്പൊ ഞാൻ... പറയാാലോ സിന്തയിൽ വന്നതിനന് ശേഷം എനിക്ക് എന്താ റയാ ഞാൻ മുടകിയ പൈസ മുടക്കേനക്കാളും പൈസ കിട്ടി സ്റ്റാറ്റസ് വെച്ചിട്ടും ഫോളോ വർക്ക് ചെയ് ഒക്കക്ക് കിട്ടിട്ടോ.....
അതെ അതെ.....
ഉം പിന്നെ അ.. പിന്നെ നമുക്ക് അധികം റിസ്ക് ഒന്നുംമല്ല സാറ് കണ്ട നിർബന്ധിക്കണോ അങ്ങനെയൊന്നുമ ഇല്ല എപ്പോഴെങ്കിലും വന്നിങ്ങന..... പറയന്നല്ലാതെ അപ്പൊ അവർക്കും കൂടി ഒരു കാര്യം ആവട്ടച്ചിട്ട് തന്നെയല്ലേ അവര് പറയ
അതെ അതെ അങ്ങനെ..... ഓൺലൈൻ വർക്ക് ചെയ്യുന്ന നല്ലന്ന പക്ഷെ ഇങ്ങനെയുള്ളള്ള ആൾക്കാ..... ഉണ്ടാമ്മോ കുത്തിരിപ്പ് ആാക്കുന്ന ആൾക്കാ ഉണ്ടാവുമ്പോ അത് ബുദ്ധിമുട്ട് അല്ലെ.....
അത്തന്നെയാണ്നമ്മള് വലുതാവണത് ഇഷ്ടമില്ലാത്ത ആൾക്കാര് നമ്മളുടെ ഒപ്പം ഉള്ളത്.....
ആഹ പക്ഷെ അങ്ങനെ..... അങ്ങനെയുള്ള ആൾക്കാർ എന്താക്കണം ബ്ലോക്ക് ആക്കണം എന്നിട്ട് നമ്മൾ വർ
ഞാനിപ്പ ഞാനിപ്പ അതന്നെ ചെയ്യ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്തൊക്കെല്ലേ. ഞാനൊക്കെ എന്താ റയാ അവരൊക്കെ ഇതാക്കും കാണാത്ത രീതിയിലണ്ടാക്ക...... ട്ട എല്ലാരരുംടെ ആക്കിക്കും ഞാൻദ്യം അ..... ഇ പ്പാഅങ്ങനെ കപ്ലീറ്റ് ആക്കും എന്നിട്ട് ഞാന് എന്താ പിന്നെയള്ള ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഇതാ......
ആഹ് അങ്ങനെന്യാ പറ്റൂ എല്ലാണ്ട് നമ്മക്ക് വർക്കും ചെയ്യണ്ടേ ഇത് നമ്മള് എന്തായാലും ഇനിത്ത്ക്യാ് ഇിട്ടില്ല അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റൂില്ലല്ലോ അല്ലേ.....
ആഹ എനിിക്കിതിന്ന് പ ക്യാഷ് കിട്ടുന്ന ഉറപ്പാണ് അപ്പൊ ഞാൻ എന്നിട്ട്..... ഇപ്പൊ ഞാനും ലാസ്റ്റ് ഇപ്പ മൂന്നാ ആളേെൺ ചേർത്തിയത് ന്റെ തായപ്പം ഞാൻ ആറലിം ചേർത്തിട്ടുണ്ട് ആററലിപ്പം അതില് മൂന്നാള് ക്യാഷ് എടുത്തിട്ട് ചേർന്നവരാണ്..... മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളപ്പോൊ ആഹ ആ എന്താ പറയാ..... അയകൊണ്ട്പ്പ എന്താ എനിക്ക്ക്ക് സുഖമായി കാരണം എന്താ പറയാ ഇപ്പൊ സ്റ്റാർ... ത്ത്ന്നറിയവര്ണ് ണ്ട് അവര് സ്റ്റാറ്റസ് വെക്ക്ണേനും ഈന്ത് മൂന്ന് രൂപ വെച്ചിട്ട് എൻക്ക് കേറും ഈ ആറാളും വെക്കണേയ്ന് മൂന്ന് മൂന്ന് രൂപ വെച്ചിട്ടും ഞാൻ വെക്കണേയ്ന് മൂന്ന് രൂപ വെച്ചിട്ട്ക്ക് ഇക്ക് കേറും
ആഹ് അതെ അത് രിൻഷിയു എന്നോട് പറഞ്ഞാഅങ്ങനെ അഅ്ശേ നെ റഫറ് ഞാൻ ചെയ്തിട്ടില്ല റെഫർ ചെയ്യണം ഉം ഹും
ഉം
ആ ഹാ പിന്നെ വെ അ അതിഇന്ത്യയിൽ മാത്രമല്ലേ നിങ്ങള് ഉള്ളു വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ അപ്പോ
വേറെ പിന്നെ യൂണിസോൺണ്ട് പിന്നെ ഈ സംഭവം
ഏത്
പപ്പാച്ചിയണത്
പ്രകൃതീല്ണ്ടാ
ഇല്യ ഇല്യ അയിലൊന്നുല്യ അതിലില്യ ത് ഞാന് കൊറെ നോക്കി പക്ഷെ ന്ക്ക് ശരിയായില്യ
ആഹ് പക്ഷെ അതില്ക്കോ വീഡിയോസാന്ന് ഇടണ്ടിവരുവാ അവര് തരുന്ന വീഡിയോസ് ഇ ട്ടാലൊ പഷേ ഒരു രൂപയു ഹെ ഇപ്പൊ ഇപ്പം നൂറ് വ്യൂസില് കൂടുതലുണ്ടെങ്കില് രണ്ട് രൂപ കിട്ടു എ ഹ് അല്ല ഒ ഒരു രൂപ്യാ നൂറ് വ്യൂസില് ഇരുന്നൂറ് വ്യൂസ്ണ്ടെങ്കില് ആന്ന് രണ്ട് ഇരുന്നൂറ് വ്യൂസ് ണ്ടെങ്കി രണ്ട് രൂപ. അപ്പൊ ഹും അ അങ്ങനെ ചെയ്യ്ന്നത് വെറ്തെ ഇരിക്കുമ്പോ അങ്ങനെ എ നൂറ് വ്യൂസ് നൂറ്
നഷ്ടല്ലേ ലേ
ആഹ് നഷ്ടം തന്നെയാന്ന് പഷേ ആ പ്രോഡ ആഹ് പഷേ പ്രോഡക് റ്റ് ആരെങ്കും പർ നമ്മള് മുഖേന പർച്ചേസിതിലങ്ക് അയ്ന് കമ്മീഷൻണ്ട് ന്നോന്നേ എന്തോ ചെറിയ പൈസ കമ്മീഷംകിട്ടും ആ ഇന്റെത്തുള്ള പ്രകൃതിയിലുള്ള പ്രൊഡ റ്റുകളില്ലേ ഹെയർ ഓയില് ഹെയർ ഓയില് ബീറ്റ്റൂട്ട് ലേഹ്യം ഇനീം വേറെ എന്തോണ്ട് കൊറെേ സ സംഭവങ്ങൾണ്ടയ്ന്റെത്ത് പ്പ അതല്ലാം നി മും വാങ്ങന്നുണ്ടെങ്കിൽ അയ് നമ്മള് മുഖേന വാങ്ങീനെങ്കിൽ നമുക്ക് അയിനുള്ളൊരു ചെറിയ കമ്മീഷൻ അവർ അപ്പൊ അവിടെന്ന്ന്നെ തരും
ആഹ് മറ്റേ നമ്മള് ത്തംഭവംല്യേ എന്താറിയാ ഇത് ങ്ങേം എന്താ അയിന് പറ്യ ഷാക്കേരീസ്
അയത്
സാക്കേരിസ് പറഞ്ഞൊരു വർക്കില്ലേ?
ആഹ് താ കാർട്സ് അത് ഹാ അതന്റെ ബേനായി പോയിന് അനക്ക് പിന്നെ അയ്ന്റെ
ആ ഇന്റെ പഷേ ണ്ടായിരുന്നു ട്ടോ പക്ഷെ ഈ ഇമ് ഇപ്പൊ ഇന്റെ കെട്ടിയോന് ഗ്രൂപ്പ്ന്നൊക്കെ ലെഫ്റ്റ് അടുപ്പിചെകൊണ്ട് അത് ഡൈ ഞാൻ ന്നിട്ട് അപ് ചിർച്ച ഇന്നമാതിരിക്കെണ് അയ്ങ്ങൊണ്ട് എനിക്ക് ചെയ്യാം പറ്റ്ലാ ർഞ്ഞ് ഞാന്നിട്ട് ഇന്റട്ന്ന് ആന്താ അഞ്ചാള് പ്രൊഡക്റ്റ് വാങ്ങി ഐന് കമ്മീഷൻ കേറീര്ന്നു ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി ഏ ഇതിന്റെ കമ്മീഷൻ കേറീര്ന്നുക്ക് അതൊക്കെ കിട്ടിക്ക്
ആഹ് ആഹ് അതും പ്രീയെന്നെ ഓല് ചെയ്യു അത് അൻ്റെ വശം എന്തോ സ്റ്റാറ്റസ് മിസ്റ്റേക്കായി പോയിട്ട് വേനായിപ്പോയി അത് മറ്റേത് നൂ നൂറ് വ്യൂസ് ഇടണ്ടത് മറ്റേ സ്റ്റാറ്റസ് ട്ടു പോയി വേറെ എതിന്റെല്ലൊ സ്റ്റാറ്റസന്ന യിന്റാത്ത് ക്ലിക്ക് ആയി പോയി അപ്പോ അത പ്‌ലോഡ് ആവുചിയ്ദ്ഞാൻ ക്ലിക്കാക്യപ്പോ അപ്പൊ അതങ്ങനെ ബ് ബേനായി പോയി പിന്നെ സാറ് പറഞ് അതേ ബേനായത് ഇനി ഇതാക്കാൻ കഴിയില്ല വേറെ നമ്പർ ആരെണ്ടെങ്കി പിന്നെ ചെയ്യാൻ പ റ്റുന്ന്ൻ പഷേ ഞാന് വേ എൻക്ക് വേറെ നമ്പറൊന്നില്യലോ ൻക്കാകെ ഒര് റ്റൊ ഈ നമ്പർ ആവൂല്ലേ അ അപ്പൊ ന്നെ അത് പിന്നെ നിർ
ശെരിട്ടോ ഓരോരുത്തരിങ്ങനെ മെസ്സേജ് അയച്ച് കൊണ്ടിരിക്ണു
ആഹ് ന്ന ശരി ആ ഓക്കെ
ആക്കെ